ആ ഹലോ കേക്കാമോ? കേക്കാ എനിക്ക് കേക്കാ.
ഹലോ
ഹലോ കേക്കാമോ?
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന്.
ആഹ് ക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
വിശേഷം നല്ല വിശേഷം മഴ തന്നെ.
മഴയാണോ? അയ്യോ ഇവടെ ഭയങ്കര ചൂട്. ഭയങ്കര ചൂട്.
ഒരു മഴ പോലും കിട്ടിയില്ലേ?
ഇല്ല ഇല്ല ഇന്നലെ വരെ മഴയായിര്ന്നു ഇന്ന് മഴയില്ല.
ഉം, ഇന്ന് തുണിയൊക്കെ ഒണക്കാനൊരു വെയില് തന്നേയിരിക്കും.
ആയിരിക്കും.
ഉം ഉം മഴ പെയ്തിട്ടും തണുപ്പൊന്നുംല്ല ചൂടിന് കുറവൂല്ല അ
ചൂടിന് കൊറവില്ല ശരിയാ.
പേരിനൊരു മഴ അങ്ങനെ പറയാ.
പേരിനൊരു മഴ ഉം.
ഉം, പിന്നെ എന്താണ് വൈകിട്ടത്തെ ച
പിൻ ചായകുടി കഴിഞ്ഞു ഇനിയിപ്പ രാത്രിയിലത്തേ ങ്കി നല്ല പണിയാ
ഹ ഹ ഹ കഴിഞ്ഞില്ലേ?
ഇല്ല ഞാനിപ്പ പതുക്കെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളു.
ആണല്ലേ എന്താ രാത്രി കഴിക്കാൻ?
പനീറ് കറി വെക്കാന്ന് വിചാരിച്ചു.
ഓ ഹോ.
അതിനിയിപ്പം എങ്ങനെ വെക്കണം എന്നിങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുവ.
യൂട്യൂബ് മാമിയല്ലേ കിടക്കുന്നെ ചോയിച്ചു നോക്ക്.
ആഹ് യൂട്യൂബ് മാമിനെ വിളിക്കും എടക്കിടക്ക്.
ചപ്പാത്തിടെ കൂടെയാണോ?
ചപ്പാത്തിയുടെ കൂടെ ആഹ്.
ഡെയിലി ചപ്പാത്തിയാണോ രാത്രി?
ഇല്ല ആഹ് ചെലപ്പൊഴൊക്കെ ചെലപ്പം പൊറോട്ട മേടിക്കും. ആഹ് ചെലപ്പ ചപ്പാത്തി ണ്ടായി ചെലപ്പം ചോറുണ്ണും.
ഉം ഉം ഉം മൂടൻസരിച്ചാ. ഇവടെ പ്രത്യേകിച്ച് ഒന്നുല്ല നമ്മൾ രാവിലെ വെക്ക്ന്ന ചോറന്നെ ബാലൻസ് രണ്ട് നേരത്തേക്കായിരിക്കും വെക്ക്ന്നെ. അപ്പം എന്തെങ്കിലും കൊറവുണ്ടെങ്കി മാത്രം കഞ്ഞിയോ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. അല്ലെങ്കി നമ്മള് ചോറന്നെ
ആഹ് ആഹ് ഇവടെ എനിക്കാ
മുട്ട എന്തെങ്കിലും മേടിക്കും അങ്ങനെയൊക്കെ.
ആഹ്
ഹ് ഹും
എനിക്കത് കാരണം ഈ നാല് നേരവും പണിയാ.
ആണല്ലേ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന്.
വിട്ട് ആഹ് രാത്രി ഒന്ന് വൈകുന്നേരം മാത്രം ചായയും പിന്നെ അയിന്റെക്കുട്ടത്തിൽ വലുതായിട്ടൊന്നും ഉണ്ടാക്കൂല.
ആഹ് ഹാ ഹാ പുറത്തുന്ന് മേടിക്കൊ സ്നാക്സ് എല്ലാം?
ചായയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുക്കെ കഴിക്കിള്ളൂ.
ആഹ് അത് കാര്യം അല്ലെങ്കി അത് കൂടെ ഏറ്റെട്ക്കേണ്ടി വന്നേനെ.
അതും കൂടി വേണ്ടി വന്നേനെ ശരിയാ. കിച്ചനീന്ന് എറങ്ങാൻ സമയം കിട്ടൂല്ല.
ആണ്ല്ലേ ഹെൽപ് യ്യാൻ ആരും ഇല്ലേ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കാൻ?
ഇല്ല ഞാൻ തന്നെയാ.
തന്നെ ഒന്നോർത്ത അതായിരിക്കും നല്ല നമ്മള് ഇഷ്ടത്തിന് സാവധാനം
ആഹ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാല്ലോ.
അതെ ഒരാള് ഉണ്ടെങ്കില് അവര് എട്ക്ക്ന്നേ ചെൽപ്പം നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെക്കെ ആര്ന്നേ
അത് തന്നെ നമുക്ക് അങ്ങോട്ട് ശരിയാവൂല്ല ചെലതൊന്നും വെച്ചാല്.
അതെ ആഹ് ആഹ് ആഹ് പിന്നെൻ അതെ അഹ് ഹാ പിന്നെ എന്താ ചപ്പാത്തിക്കെല്ലാം കൊഴച്ച് വെച്ചിരിക്കുവാണോ?
അതെ അതെ
ആഹ് ആഹ് ആഹ് ഇനി കറി വെക്കണം അല്ലയോ?
കറി വെച്ചാ മതി ആഹ്
ഹ് ഹ് ഹ് ഉം
എന്താ കറി വെക്ക്ന്നേ? ചിക്കനൊക്കെ എങ്ങനെയാ വെക്ക്ന്നേ?
ചിക്കൻ വെക്ക്ണ് നമ്മള് ഏഹ് എന്താ സവാള നോർമല് ആഹ് ഞാൻ തേങ്ങ അരച്ചൊന്നും വെച്ചിട്ടില്ല. അങ്ങനൊക്കെ വെക്കാ തോന്നുന്നല്ലേ വറുത്തരച്ചൊക്കെ?
നല്ലത് തേങ്ങ അരച്ച് ച്ച് വറുത്തരക്കാതെ തന്നെ ചുമ്മാത തേങ്ങ അരച്ചും വയ്ക്കാം. നല്ലതാ ആഹ് അഹ് തേങ്ങ ആഹ് തേങ്ങ അരക്കുന്നതിന് തേങ്ങാ പാല് ചേർത്താ മതി.
ആണ്ലെ ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഒണ്ടാക്കി നോക്കിയിട്ടില്ല
ആഹ് തേങ്ങാ പാൽ ചേർത്താ നല്ല രുചിയ
നല്ലതാ ല്ലെ ആഹ് ചപ്പാത്തിയുടെ കൂടൊക്കെ നല്ലയായിരിക്കും
എല്ലത്തിനും ആഹ് നല്ലതാ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലതാ
ആണല്ലേ ആഹ് അവിടെ ഉണ്ടാക്കാറുണ്ടോ?
ഞാൻ ഉണ്ടാക്കും ഉം പിന്നെ മറ്റേ സ്റ്റൂ ഉണ്ടാക്കും
ആണല്ലേ ആഹ്
ആഹ്
ഒരു ചെറിയൊരു കുക്കാണെന്ന് തോന്നല്ലോ
വല്യ ഇതൊന്നും ഇല്ല എന്നാലും ഓക്കേ എനിക്ക് മടിയാ പക്ഷെ കിച്ചന്റെ പണി
അതേയോ? ശരിയ ആഹ് നമ്മൾ കേറി ക്കഴിഞ ആഹ് കുക്കിങ് ചെയ്ത് കഴിയുമ്പോഴതിന് ഒരു അലങ്കോലമാവും അപ്പം തന്നെ പിന്നെങ് മനസ്സങ് മടുക്കും പക്ഷെ കുക്കിംന്ന് പറഞ്ഞാ നമ്മള ഇഷ്ടത്തോടെ ചെയ്യാ ചെയ്യെങ്കി നല്ല ഇൻട്രസ്റ്റ്ള്ള ജോലിയ അല്ലേ?
ആഹ് കുക്കിംഗ്‌ നല്ല ഇൻട്രസ്റ്റ് ആയി ചെയ്താൽ മാത്ര ഒള്ളൂ ഒരിത് പക്ഷെ ചൂടെടുക്കുകയൊക്കെ ചെയ്യ മടുപ്പാ ഇപ്പം
ആണോ അത് ശരിയാ അതിന്റെയൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഏഹ് ജനലും ഡോറൊക്കെ തൊറന്നിട്ട് അങ്ങനെയൊക്കെ ഇരുന്നേണ്ട് പാട്ടൊക്കെ വെ കോ ഒക്കെ ചെയ്ത് സാവധാനം ഇരുന്ന് ൻ ഓക്കെയ ആണ് അതെ ക്ഷമയോടും വളരെ സമാദാനത്തോടെയും ചെയ്യേണ്ടതല്ലേ കുക്കിംഗ്‌ എന്നെങ്കിലെ ആ കറി ക്ക് ഒരു ടേസ്റ്റ് വരൂ. ഉണ്ടാക്കുന്ന നമ്മക്ക് ക്ക് ഒരു എനർജി വരൂ
അത് നേരാ ഇഷ്ട്ടാണോ കുക്കിംഗ്‌?
ആഹ് എനിക്കിഷ്ടാ നേരിത്തെ ഒന്നും അറിയില്ലാ കല്യാണം കഴിഞ്ഞ് ആരും ഇല്ല ഉണ്ടാക്കാൻ നമ്മളന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥ അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ പറ്റൂ
കല്ല്യാണം കഴിഞ്ഞിട്ടാ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയേ
ഉം എല്ലാര്ടേം അവസ്ഥ ഇതൊക്കെ തന്നെ നമ്മള് വീട്ടിലാകുമ്പോൾ നമ്മള അവരുടെ ചെല്ല കുട്ടിയായിരിക്കുല്ലോ
ആഹ്
പക്ഷെ കല്യാണം കഴിയുമ്പോ ആ ചെല്ലക്കുട്ടി അങ്ങ് മാറും
മാറും പിന്നെ എല്ലാം ചെയ്തേ പറ്റു
പറ്റത്തുള്ളൂ വിശക്കുന് വല്ലൊം കഴിക്കണമെങ്കിൽ ചെയ്യണം പക്ഷെ ഞാന് ചെയ്ത് ആണ് ഞാൻ പക്ഷെ ചെയ്ത് വന്ന് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടാ കുക്ക് ചെയ്യാൻ അത്യാവശ്യം കൊ പ്പല്ലാതെ കുക്ക് ചെയ്യും
ആഹ് ഞാനും അത്യാവശ്യം കുഴപ്പല്ലാതെ ചെയ്യും
ഉം ഉം ഉം ആദ്യൊക്കെ കല്യാണം കഴിഞ്ഞ് സമയത്തൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന മമ്മേടടുത്ത് വിളിച്ച് ചോദിക്കുവായിരുന്ന് അന്നൊന്നും യൂട്യൂബൊന്നും അങ്ങനെ നമുക്ക് അറിയില്ല അ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റിയ അന്നൊന്നും ആഹ് അത്ര ഒരു ഫാമിലിയർ അല്ലാത്ത സമയ ആയിരുന്ന് ഇപ്പ എന്ത് വേണേലും ചോദിച്ചാൽ മതിയല്ലോ
ഇപ്പ എന്ത് വേണേലും ചോദിച്ചാൽ മതി
അതെ അച്ഛനേം അമ്മനേം ഒഴിച്ച് ബാക്കി എല്ലാ അതീന്ന് തന്നെ കിട്ടും
ആഹ് എനക്ക് അതായിരുന്നു യൂട്യൂബും ഇല്ലായിരുന്നൊന്നും ഇല്ലായിരുന്നു ആഹ് സമയത്ത് ഇപ്പൊ എനിക്ക് വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കാന് ഒന്നും പറ്റ് പറ്റത്തില്ലായിരുന്നു ടെലിഫോണും മൊബൈലൊന്നും അന്നേരം ഇല്ലായിരുന്നു പിന്നെ അത് കാരണം അങ്ങനെയില്ല തന്നെ അങ്ങ് ചെയ്യുമായിരുന്നു
അതെ ആഹാ പക്ഷെ ഒന്ന് ഓർത്ത നമ്മളൊക്കെ ഇപ്പ ലകി കിയ കാരണം പണ്ടല്ലായിരുന്നോ അരകല്ലും അതിലൊക്കെ ഇച്ചിരി മെനക്കീടായിരുന്നു ഇപ്പം എന്താ പറഞ്ഞന്ന ഇടക്ക് ഗ്യാസുണ്ട് ഇഞ്ചക്ഷൻ കുക്ക്റുണ്ട് തീയും പുകയും ഒന്നും ഏക്കണ്ട എന്തെങ്കിലും
ആഹ് വേവാൻ അതിലോട്ട് വെക്ക മിക്സിയിലോട്ട് അരയ്ക്കുക പണ്ട് ഇങ്ങനെ ആയിരുന്നു അരകല്ലൊക്കെ കയിലേ അതൊക്കെ വെച്ചക്കുമമ്മള്ലക്കിയാ
എന്റെ വീട്ടിൽ ഞാൻ അരകല്ലയിലൊക്കെ അരച്ചിട്ടുണ്ട്
അരച്ചുണ്ടല്ലേ എനിക്ക്
ആഹ് അന്നൊക്കെ പശ് ഒരു കാര്യമുണ്ട് ആള് ഉണ്ടായിരുന്നേ അപ്പൊ നമുക്ക് വല്ലപ്പൊഴും ഒക്കെ ഒന്ന് ചെയ്താ മതി ഓരല് അതിനൊക്കെ ഇടിക്കാനൊക്കെ ആഹ് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഇപ്പം ജോലിക്കാണേലും ആരേം കിട്ടൂലല്ലോ
അതെ അതെ
എന്ത് ബുദ്ധിമുട്ടാ
ഇപ്പം ജോലിയെല്ലാം മെഷീൻ ഉണ്ടല്ലോ ചെയ്യാൻ അപ്പം പിന്നെ
നുണ്ട് അത്ശരിയാ
തേങ്ങ ചെരുകാൻ വരെ ആയിട്ടുണ്ട്
ഉണ്ട് എന്റെയിലുണ്ട് ഇലക്ട്രിക്
ഇനി നമുക്ക് ഫുഡ് മാത്രം വരിത്തരാനുള്ള ഒരു മെഷീൻ കൂടെ കണ്ടുപിടിച്ച കഴിഞ്ഞാൽ സുഖമായി
ഇനി അതും കൂടെ കിട്ടിയ സുഖമാണ്
എല്ലാം മെഷീൻ ചെയ്യുന്നുണ്ടല്ലോ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് അരക്കാൻ മിക്സി ഉണ്ട് അതാ ഇനി കൈയും കാലും അനക്കാത ഒരിടത്ത് കിടന്നാ അത് ആഹാരം വാരി തരാനും കൈ കഴിയ്ക്കാനും കൂടെ ഒരു മിഷീൻ തന്നാ
മിഷേൻ വേണം ആഹാരം നന്നായിട്ട് പാകം ചെയ്ത് ഇപ്പ അതിനു ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആഹ് ഇനിയിപ്പം റോബോട്ട് വരുവല്ലേ
അതെ അതെ ടെക്നോളജി ഒക്കെ ഭയങ്കര നാ മാറി കൊണ്ടിരിക്കയല്ലേ ഓരോ വർഷം കഴിയുന്തോറും
ഓരോ വർഷം ചെല്ലും തോറും ശരിയ
പിന്നെന്താ ഉം പിന്നെ എന്തുവാ സ്കൂള് സ്കൂളൊക്കെ ഓപ്പൺ ആവാറായില്ലേ
ഓപ്പൺ ആവാറായി ആഹ് അടുത്ത ആഴ്ച എന്റെ പിള്ളോരൊക്കെ വലുതായി കെട്ടോ
വലുതാ അപ്പം പോട്ടെ അപ്പൊ അവര് സ്വന്തവായിട്ട് അങ്ങ് മേടിച്ചോളല്ലോ ഉം പിന്നെ എന്താണ് ഊം ഹം
പിന്നെ എന്തുവാ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
പിന്നെ പനീർ കറിക്ക്യത്ത് എന്തൊക്കെ ചേർക്കും ഞാൻ ചെയ്തിട്ടില്ല
പനീർ കറിക്യകത്ത് ഞാൻ അങ്ങനെ കാര്യവായിട്ടൊന്നും ചേർക്കത്തില്ല സവാളയും ഇഞ്ചിം വെളുത്തുള്ളിം ആഹ് എല്ലാം ചതച്ചിട്ട് തക്കാളിയൊക്കെ കൂടെ അം അരച്ച് ചേർക്കാവെങ്കി അത്രയും നല്ലത് എല്ലാം വഴറ്റി കഴിഞ്ഞേച്ചേ വഴറ്റിയിട്ട്
ട്ടീയിട്ട് നമ്മൾ അരയ്ക്കണം
അരച്ച് ആഹ് അരച്ച് ചേർക്കാവെങ്കി നല്ല കൊഴുപ്പായിട്ടിരിക്കും അല്ലെങ്കി പിന്നെ സവാളയൊക്കെ കടിക്കുന്ന പൊടിയ നഉം സ്വല്പ്പം മഞ്ഞളും മൊളകും ഗരം മസാലിം
ഉം ഉം ഉം
ആഹ് അത്ര ഉള്ളൂ
ആഹ് ഹ ഹ ചൂടാക്കിയത് അരക്കണം
ആഹ് ചു അത് ചൂടാക്കി ഇടുവോ അല്ലെങ്കില് ഈ വഴറ്റുന്ന കൂട്ടത്തി അതും കൂടെ ചേർ ത്ത് വഴറ്റിയെടുക്കുവോ എന്ത് വേണേം ചെയ്യാം ഞാൻ എല്ലാം കൂടെ വഴറ്റുവ ചെയ്യുന്നേ ആഹ് അപ്പൊ എളുപ്പം നടക്കുവല്ലോ അതല്ല പി പിന്നെ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് ഒന്ന് ഇതും കൂടെ പനീറൊന്ന് കഴുകി അതിനകത്തോട്ട് ഇട്ട് പിന്നെ കൊറച്ച് നേരം അടച്ച് വച്ചിരുന്നു വേവിച്ചാ മതി
നല്ല വേവുണ്ടോ
ഇല്ല വലിയ വേവൊന്നുല്ല
അത് നമ്മള് ഫ്രൈ ചെയ്തെടുക്കില്ലേ പനീർ നെയ്യിലെങ്ങാൺ
ആഹാ ചെലപ്പം ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടു
എടുത്തിട്ട് നമ്മൾ ഇതിലിടാ ആഹാ അങ്ങനെക്കെ കണ്ടിട്ടുണ്ട്
അല്ലാതെയും ചെയ്യാം
ആണല്ലേ ആഹ് ആഹ്
ആഹ് ഫ്രൈ ചെയ്ത്ന്നാ കൊറച്ചും കൂടെ പനീർ കഴി യ്ക്കാൻ ഒരു രുചി കാണും മറ്റേത് ഇച്ചിരി കൊഴഞ്ഞു പോവേ
നല്ലത് ആണല്ലേ ഒടയും ആഹ് ആഹ് ഫ്രൈ ചെയ്യുമ്പോ നല്ല കട്ടി ആയിട്ട് കിടക്കൂല്ലേ
അങ്ങനെ തന്നെയിരി അത് കൂട്ടാനും ഇച്ചരിയൂടി രുചിയുണ്ട്
രുചിയുണ്ട് ആഹ് നെയ്യടൊക്കെ ആഹാ അങ്ങനെയാണോ ചെയ്യാൻ പോവുന്നേ
ആഹ് ഫ്രൈ ചെയ്യുമ്പോ എങ്ങനാന്നറിയോ കൊറച്ച് മുളകും മഞ്ഞളും അതിനകത്ത് പരട്ടിയിട്ട് പിന്നെ ഒരു സ്വല്പം തൈരിൻ്റെയും കൂടെ ചേർ ത്ത് പരട്ടി വെക്കാമെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഫ്രൈ ചെയ്യണം
അതെല്ലേ അപ്പം പുളിയൊന്നും എടുക്കില്ലേ തൈരൊക്കെ ചെറുക്കുമ്പോ
അതീ ഒരു ശകല ഞാനീ മേടിക്കുന്ന തൈരിന് വലിയ പുളിയൊന്നുമില്ല പുളിയുള്ള തൈയിര് പറ്റൂല്ല
അതെ ആഹാ എങ്കി ശരി എന്നാ പനീർ കറി ഏഹ് വെക്ക് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ